ലോ കേക്കാമോ?
കേക്കാം. എന്താ പരിപാടി?
അഹ് വെറുതേയിരുന്നെയാ. ഇപ്പൊ ഇവിടെ നല്ല മഴയായിരുന്നു രണ്ടൂസ് സം കൊണ്ടേ. അപ്പൊ പുറത്തൊക്കെ ഭയങ്കര തണുപ്പ്.
ഏഹ് രാത്രി മഴായ്ര്ന്നോ?
ആഹ് രാത്രീ മ രാത്രിയില്ല വൈകിട്ട് വരെ മഴ പെയ്തോണ്ടിര്ന്നെയാ. അതോണ്ട് രാ ത്രീലാ ആ അതിന്റെ ഒരു തണുപ്പ ഇപ്പഴും ആ ക് മഞ്ഞ് മൂടിയൊരവസ്ഥ.
ഉം അഹ് ശെരിയാ.
ആഹ് ഈ രണ്ടു മാസംന്ന് വെച്ചാ എന്തൊരു ചൂടായിര്ന്നല്ലേ. അവിടെ എങ്ങനായ്രുന്നു ഭയങ്കര ചൂടായിരുന്നോ?
ചൂടായിന്നു ഞങ്ങക്കിന്ന് രണ്ടൂസായി മഴ മര്യായക്കൊന്ന് പെയ്യാൻ തൊട്ങ്ങീട്ട്
അതാ ഈ എന്തൊരു ചൂടായിരുന്നു വീട്ടിന്റെ അക ത്തൂ പോലു ഇരിക്ക്യാൻ പറ്റാത്തത്ര ചൂടായിരുന്ന്.
ശഫ്
എന്ന് വെച്ചാ ആ അവിടെ ചൂടില്ലായിരുന്നോ?
ഇണ്ടായീന്നു. എന്നാലും കൊഴപ്പല്ല ഓവറ് ചൂടുണ്ടായിന്നില്ല. എന്നാലും ഫാന് ഞങ്ങള് രാത്രി ഫാനിട്ട് കെടക്കുന്നോണ്ടെ അയ്ൻ്റെ ചൂട് നമ കിട്ടില്ലല്ലോ തണുപ്പല്ലേ വരാ.
പക്ഷെ ഞങ്ങക്കൊക്കെ ന്ന് വെച്ചാ ഇവിടെ ഫാനിട്ടാ പോലും ഇരിക്ക്യാൻ വയ്യാത്ത അവസ്ഥയായിരുന്ന്.
അത്രയ്ക്കും ചൂടോ?
ആ ആ രണ്ടു മാസം ഇപ്പം ഈ ഏപ്രിൽ മെയ് മാസം ഇല്ലേ?
ആഹ്. ആ സമത്ത് ചൂടുണ്ടായ്രുന്നു പക്ഷെ ഞങ്ങള് ഫാനിട്ട് ഞാൻ കിടക്കുന്നോണ്ട് എനിക്ക് അതിൻ്റെ ചോട്ടിൽ തണുപ്പാ വരാ അധികം രാവിലവരെ ഫാന്ട്ട് കെടക്കുമ്പോ.
ഏഹ് ഞങ്ങക്കൊക്കെന്ന് വെച്ചാ ഇവിടെ ഫാനിട്ടാലും ആവിയായ്ര്ന്നു. അതുപോലെ തന്നെ പകലൊക്കെ മുറിക്കകത്തി വെറുതെയിങ്ങനെ ഇരുന്നാ തന്നെ ഫാനില്ലെങ്കി വിയർതൊലി ക്ക്യുവായ്രുന്നു. വെറുതെ നിന്നാ മാത്രം.
ഏഹെ. അപ്പോ പൊറത്തേക്കൊന്നും എറങ്ങാൻ പറ്റി കാണില്ലായ്രിക്കില്ലോ.
പൊറത്തോട്ടെറങ്ങാൻ പറ്റത്തില്ല പൊർത്തെർങ്ങിയാ നമ്മള് ഒറപ്പാ വിയർത്ത് കരി കരിയും.
അത്രയ്ക്ക് ചൂടായിര്ന്ന്.
ഏഹ്. എങ്ങനെ സയിച്ച് രണ്ട് മാസം?
അത് ഭയങ്കര പാടായ്ര്ന്ന്. ഇവിടെങ്ങ് വെച്ചാ എല്ലാർക്കും അതോണ്ട് കറണ്ട് ബില്ല് കു കൂടുതലായിരുന്നു ആ ര ണ്ട് മാസം.
ഏഹ്.
എ എന്ന് വെച്ച് നമുക്ക് ഫാൻ പകലും രാത്രി കെടക്കുമ്പോ ഇടും അതുപോലെ തന്നെ പകലും ഫാനിടാതിരി ക്ക്യാൻ പറ്റാത്തോണ്ട് അത്രീം കറണ്ട് ബില്ലായിക്കൊണ്ടിരിക്ക്യ. അതുപോലെ തന്നെ ഇപ്പ അടുക്കളേലൊക്കെ നമ്മൾ തീയ്ടെ അടുത്തൊക്കെ നി ക്കുവാണെങ്കി അതിന്റെ ചൂടും ഈ അല്ലാത്ത ചൂടും, പിന്നെ ജനലൊക്കെ തൊറന്നിട്ടിട്ട് അടുക്കളെ നിക്കാൻ പറ്റൂ. അങ്ങനെത്തൊരവസ്ഥയായിരുന്ന്.
ഏഹെ.
ആഹ് എൽമിൻ ജ പ്പം ഏഹ് എന്ന് വെച്ചാ എത്ര വെള്ളം കുടിച്ചാലും
മതിയാവത്തില്ല ഭയങ്കര ദാഹവും അങ്ങനെ ഭയങ്കരൊരവസ്ഥയായിരുന്നു ഭയങ്കര ചൂടായിരുന്നു
അപ്പൊ കുറെ പ്രാവശ്യം കുളിക്കണ്ടൊക്കെ വന്നിട്ട്ണ്ടാവോലോ?
ആഹ് നമ്മളിപ്പൊ കുളിച്ചിട്ട് വന്നപ്പോലുംനമുക്ക് കുളിച്ചിട്ടാന്ന് തോന്നത്തില്ല
വേയർത്ത് ഒഴുകായിരിക്കൂല്ലേ
നമ്മളിപ്പം വെറുതെ ഇരിക്കുമ്പോ തന്നെ വിയർക്കുവാ അപ്പോ അവസ്ഥ മനസ്സിലാക്കാല്ലൊ നമ്മൾ വെറുതെ വീടിൻ്റക ത്തിരുന്നാ മതി
ഈശ്വരാ അത്രയ്ക്ക് ചുടൊക്കെ എങ്ങനെ സഹിച്ചു
ആഹ് അതാ അതുപോലെ തന്നെ അപ്പഴല്ലേ ഈ എഴജന്തുക്കളുടെ പ്രശ്നം അന്ന് വാർത്തേല് ഭയങ്കര ഇതല്ലായിരുന്നോ
ആഹ് ആകത്ത് കേറല് എന്തൊക്കേര്ന്നു
ആ അതീ ചൂടായപ്പോഴത്തേന് അവറ്റകൾക്കൊന്നും മാളത്തിലൊന്നും ഇരിക്കാൻ പറ്റാതത് പുറ ത്ത് വന്നു അപ്പ നമ്മളീ ജനലൊക്കെ ചൂട് കാരണം തുറന്നിടുന്നൊരു സമയല്ലായിര്ന്നോ
ഉം
ആഹ് ഇപ്പം ഇല്ലില്ല ഇവിടെ അങ്ങനെ വന്നില്ല നമ്മളതുകൊണ്ടാ തൊ ജനല് തൊറക്കത്തില്ല
ആഹ് പേടിച്ചിട്ട് തൊറക്കാൻ പറ്റില്ലല്ലോല്ലേ
ആഹ് ആ അതുകൊണ്ട് നമ്മള് എന്തുവാ ജനല് തൊറക്കാതിരിക്കും അത്കൊണ്ടാ വന്നിട്ട് ഫാനിടും അപ്പം ജനല് തുറന്നാ കൊറച്ചെങ്കിലും കാറ്റ് കേറും പക്ഷെ വെറ്തെ എന്തിനാന്ന് വിചാരിച്ച് ട്ടെ പിന്ന നമുക്കൊരു പേടിയാ
എന്തെങ്കിലും കേറോ ഇല്ലേ നമുക്ക് നമുക്ക് ടെൻഷനായിരിക്കും പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി നോക്കലൊക്കെ ആയിരിക്കും
ആഹ് അതാ അന്നെന്ന് വെച്ചാ വാർത്തേ തന്നെ കണ്ടില്ലേ എത്ര വാർത്തയാ വന്നേ ഒരു ദിവസം തന്നെ ഇങ്ങനെ കേറി കേറിന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തയ ഒരു ദിവസം തന്നെ വന്നോണ്ടിരുന്നത്
അ കേറ്ക മാത്രല്ലല്ലോ ഓരോരുത്തരയും വന്ന് കതാക്കല് കടിക്കല് ഇത്രയും പിള്ളേരെ കടിച്ചില്ലേ
ആഹ് അതാ നമ്മുക്കൊ നമ്മള് പോലും പ്രതീഷിക്കിന്നില്ലല്ലോ ഇങ്ങനെ അകത്ത് കാണുംന്നുള്ളത് ഈ എവിടെയെങ്കിലും തണുപ്പുള്ള പ്ര സ്ഥലത്തൊക്കെ കേയറിയിരിക്കും ഇപ്പൊ പുറത്ത് ക്കെ ആയാലും എന്തേലും വെറകൊക്കെ കൂട്ടിടുവോ എന്തെങ്കിലും ഓടിന്റെ ഒക്കെ കഷ്ണം ഒക്കെ കൂട്ടിടോ ഒക്കെ ചെയിതാ അയിന്റെ എടേലൊക്കെ കേറിയിരിക്കും
ഉം നമ്മളറിയുമോ നമ്മളയി പെട്ടെന്നെട്ക്കുമ്പോഴേക്ക് പെട്ടന്നാ നമ്മളെ മേത്തേക് ചാട്ക
ആഹ് അതാ ഇപ്പം ഷൂ ഒക്കെ ആയാലും കുട്ടികളുടൊക്കെ പുറത്തിട്ടാ തന്നെയായാലും നമ്മള് സൂക്ഷിക്കണം
ഉം പിന്നെ ചെരുപ്പ്പ്പെട്ടി അങ്ങനെന്തെങ്കിലുക്കെങ്ങനെ കേറിയിരിക്കില്ലേ ചെടിന്റെഅടീല് ചെ ടിന്റെ ഉള്ളില് പിന്നെ ഇ ചെടിന്റെ കാ അടിലൊക്കെ കേറിരിക്കൂല്ലേ
ആഹ് കേറിയിരിക്കും എന്നച്ചാ ആ ചൂട് സമയപ്പോഴത്തിന് എന്തൊരു ചൂടാ ഞങ്ങളങ്ങൻച്ചാ ഈ നല്ല തണുത്ത വെള്ളം കൂടുതൽ കുടിച്ചൊരു സമയം കൂടിയാത്
ഏഹ്
ആണ് അന്ന് അപിന്നെ ഒരു കാര്യണ്ട് ആ സമയാമ്പോത്തേന് തണ്ണി മത്തങ്ങ ഉണ്ടല്ലോ
ആഹ്
നിങ്ങളെന്താ പറയാ വത്തക്കാന്നാന്നോ പറയുന്നെ ആഹ് അതിന്റെ ഒരു സമയവാ ആ സമയം ആ സീസൺ
ഉം
പിന്നെ നോമ്പിന്റെ സമയാണല്ലോ. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതല് കാണുന്ന ഒരു സ സാധനാ ഈ തണ്ണിമത്തങ്ങ. അപ്പം പിന്നെ അത് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കും. തണുക്കുമ്പൊകുടിക്കും.
അപ്പ നല്ല കുഴമ കിട്ടില്ലെ. സുഖം കിട്ടില്ല ചൂടങ്ങട്ട് ഇതായ് കിട്ടും.
ആ അതാ അത് കുടിക്കുമ്പൊ ഒരാശ്വാസം കിട്ടും. പിന്നെ ആ സമയന്ന് വെച്ചാ ഈ മാങ്ങയുടെ സീസണായിരുന്നല്ലോ അപ്പം. പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ കിട്ടും.
ഉം
ഇവിടെ അടുത്ത് തന്നെ ഒരു മാ മാവുണ്ട്. അപ്പൊ അതിനകത്ത് വെച്ച് നല്ല മധുര ഉള്ള മാങ്ങയാ. പുഴു ഒന്നു ഇല്ല. മാവി തി നിന്ന്അന്നെ പഴുത്തിട്ട് താഴെ വരും. അപ്പൊ നമ്മളത് ഇടുത്താ മതി. പുഴുവേ ഇല്ല.
ആഹ്
അപ്പം പിന്നെ അതെടുത്തോണ്ട് വന്ന്. ജൂസ്സടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടായാലും അതും കുടിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ആ സമയം.
സമയത്ത് മാങ്ങയും തണ്ണിമത്തനൊക്കെ നല്ല ഇതല്ലെ. തണുപ്പായത് കൊണ്ട് കൊഴപ്പല്ല പിന്നെ. ഫ്രിജ്ത്തെ തണുത്ത വെള്ളൊക്കെ നമ്മുക്ക് കുടിക്കുമ്പതന്നെ കൊറച്ച് ആശ്വാസം കിട്ടും.
ആഹ് അതാ ചൂട് വെള്ളവൊന്നും കുടിക്കാൻ തോന്നത്തില്ല ആ സമയം.
പിന്നെ അതു മാത്രല്ല. ഫ്രഡ്ജിത്തെ ഐസും കട്ടൊക്കെക്കെ മോത്ത്ക്ക് വെക്കുമ്പം നല്ല സുഖല്ലെ കിട്ട. തണുപ്പ് കിട്ടുമ്പം അതൊരു ഇതല്ലെ.
അത് മാത്രല്ല. ഇപ്പം പൊറത്ത് എന്തെങ്കിലും ഇപ്പം മിറ്റത്തെ എന്തെങ്കിലും ഒരു സാധനം വെച്ചാ പാ ത്രക്കെ ഒണങ്ങാൻ വെച്ചിര്ന്നാൽ തൊടാൻ പറ്റാത്ത ചൂടായിരുന്നു.
ഉം അ ശെരി
അതാ പന്ത്രി ചൂടാ അപ്പം അ അപ്പൊ നമുക്ക് ഞങ്ങക്ക് ഇത്രയും ചൂടായിരുന്നപ്പോ തോനിം ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഉണ്ടല്ലോ.
ഉം
അവിടൊക്കെ എന്തൊരു ചൂടായിരിക്കും.
ഉം അവിടെ തമ് പോലും നമുക്ക് പോലും അവിടെ നിക്കാൻ പറ്റില്ലണ്ടാവില്ല.
ആഹ്
ഈ ചൂടത്ത് പിന്നെ കൊറേ കുഴികളൊക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടല്ലോ. പിള്ളേർക്കാണങ്കിലും നമ്മൾ വല്ലാത്ത വലിയവർക്കാണെങ്കിലും.
ആണ് ഇപ്പൊ ചൂടൂ ക്കുരു വെരും. വിയർത്ത
ഉം
അന്നേരംന്ന് വെച്ചാ നമുക്ക് ന ഈ ഡ്രസൊക്കെ ഇടുമ്പോഴാലും അതി. ഈ മിനുക്കോൾ ഡ്രസ്സ് വർക്കുള്ള ഡ്രസ്സൊന്നും ഇടാൻ തോന്നത്ത്ല്ല. നമുക്ക് കോട്ടൺ അല്ലെങ്കിൽ സോഫ് തറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടാനും ഒക്കെ ആ സമയത്ത് തോന്നും.
ഹലോ
ആ കേക്കാം. പറ്ഞ്ഞോ. പൊറത്തോട്ടൊന്നും പോവാൻ പോലും തോന്നത്തില്ല ആ സമയം. ഡ്രസ്സൊക്കെ കോട്ടൺ വസ്ത്രം ധരിക്കാനേ നമുക്ക് തോന്നും.
നമ്മടെ ശരീരത്തിനാണെിൽ ആ മറ്റെ അ മറ്റെ നമ്മുടെ ശരീരത്തിന് ഒട്ടിയിട്ടുണ്ടെങ്കി വേർത്തും അങ്ങൾ നമ്മൾ തന്നെ ആൾ നിൽക്കൂല.
ആഹ് ആഹ് അതാ ഇനി ഒട്ടി പിടിക്ക്യും. അതുപോലെ തന്നെ നമുക്ക് എന്തൊരു അസ്വസ്ഥതയെ പൊറത്തൊക്കെ അന്ന് ഒരു കല്യാണം നടന്ന ആവി കൂട്ടി ഇരിക്കുന്ന ഒരു കണക്ക് തോന്നുന്നു നമുക്ക്.
നമുക്ക് ഈ ചോട് സമയത്ത് നമുക്ക് പോകാൻ തന്നെ തോന്നൂല്ല.
ആ അതാ ഇപ്പൊ വണ്ടീല് പോവാണെങ്കി പോലും ബസ്സിനകത്തൊക്കെ ഇരിക്കുമ്പെഴേ അതിന് ഒരു ചൂടുണ്ടല്ലോ ബെസ്സിന്. ചൂ ഉച്ച സമയത്ത്.
ആഹ് അതും ചൂടുള്ള സ്ഥലത്ത് പോയ് വെന്ന പറയുകയും വേണ്ട
ആഹ് അതാ അങ്ങനെയൊക്കെ ആവുമ്പഴത്തേനും നമുക്ക് പറ്റത്തില്ല എന്ന് വെച്ചാ ഭയങ്കര ചൂട് നമ്മള് അതിനാത്ത് കാറ്റ് അടിക്കുന്നുണ്ടെങ്കി അതു പോലെ നമ്മളിന്ന് വിയർക്കും
ഉം നമ്മളെ ശരീരെല്ലാം ഒട്ടിയിട്ട് ഒരു മാതിരിയായിരിക്കും
അതാ അന്ന്ന്ന് വെച്ചാ എല്ലാരും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്ന ഒരു സമയം കൂടി ആയിരുന്നു അത്
ഉം
എന്ന് വെച്ച ഭയങ്കര ദാഹവായിരിക്കും നമുക്ക് വെറുതെ ഇങ്ങനെയിര്ന്ന അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പയെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നും
ആ സമയത്തായിരിക്കും നമ്മള് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കലും വത്തക്കയും മാങ്ങയും അങ്ങനത്തെ ഓരോരോ സംഭംവം വാങ്ങി കഴിക്കലക്കെ ചെയ്തിട്ടുണ്ടാവ
ആഹ് ആണാണ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടായാലും ജ്യൂസ് അടിച്ച് കുടിക്കാനാ തോന്നുന്നത് അല്ലാതെ കഴിക്കുന്നതിനേക്കാളും ഏഹ് തണുപ്പിച്ച് കുടിക്കാൻ തോന്നും
ഉം അത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്ക ഒരു മണിക്കൂർ കഴിയുമ്പോ എടുത്ത് കഴിക്ക എന്ത് സുഖായിരിക്കും
ആഹ് അതാ അപ്പൊ അങ്ങനൊക്കെ ആയിരുന്നു ആ സമയം എന്തൊരു ചൂടായിരുന്നു പക്ഷെ അതിന് കൊറച്ച് മുമ്പെന്ന് വെച്ചാ ആഹ് പക്ഷെ ആ സമയം നമ്മള് പ്രാർത്ഥിക്കും ഒന്ന് മഴ പെയ്യണേ മഴ പെയ്യണേ എന്നായിരുന്നു പ്രാർത്ഥന പക്ഷെ മഴ പെയ്തു തൊടങ്ങിയപ്പോ തുണിയൊന്നും ഒണങ്ങത്തില്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അതക്കെ വരുമ്പോ പറയും ഓഹ് പെയ്യണ്ടായിര്ന്ന് ആഹ് അതാ സൂര്യനെയൊന്ന് കാണുന്നില്ലല്ലോന്ന്
ഉം
ഈ ട്രോളൊക്കെ വരുവല്ലോ സൂര്യൻ എവിടെ പോയെന്നൊക്കെ ചോയ്ച്ചോണ്ട്
അഹ് ശരിയാ
അത് അതാ അതേ പോലത്തൊരു അവസ്ഥ യാവും അന്നേരം ഇപ്പത്തന്നെ രണ്ടൂന്നൂസം കൂടെ മഴ പെയതപ്പോ എന്തൊരു ബുദ്ധിമുട്ടാ തുണിയൊന്നും ഒന്നങ്ങത്തില്ല
ഇല്ല വെയില് കണന്ന് പോലുല്ലെന്ന് നമ്മള്
ആഹ് അന്നേരം വെള്ളത്തിന് തണുപ്പ് കാരണം ഒഴിക്കാൻ വയ്യ ചൂട് സമയത്ത് ചൂട് കാരണം വയ്യ
ഉം എല്ലാം കൂടെ ഒരു അവസ്ഥയില നമ്മള്
ആഹ് അതാ ഇപ്പംന്ന് വെച്ചാ നമുക്ക് തന്നെ പറയാ ഒക്കത്തില്ല ഇപ്പ ചൂടാണെങ്കി നാളെ മഴ
ഉം
ഇപ്പൊ അങ്ങനെയാണല്ലേ മഴയാണെങ്കി പിന്നെ ചൂട് നമ്മള് തന്നെ വിചാരിക്കുന്ന പോലെയല്ല കാലാവസ്ഥയും മാറി അതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും മാറിയിരിക്കുവ പിന്നെന്ന് വെച്ചാ ഇപ്പ ഈ മഴ പെയ്ത് കഴിഞ്ഞാ ഭയങ്കര കാറ്റായിരിക്കും മരങ്ങളൊക്കെ മുറി മുറിഞ്ഞ് വീണ് കഴിഞ്ഞാ പിന്നെ കറണ്ട് കാണത്തില്ല
അത് അതാണ് ഏറ്റവും വല്ല്യ പ്രശ്നം
അതാ കറണ്ട് ഇൻവെക്ടർ ഒക്കെ ഒള്ള വീട്ടിലാണെങ്കി പിന്നെയും കൊഴപ്പയില്ല അതില്ലാത്ത വീട്ടിലൊക്കെ വെച്ച് എന്തോ ചെയ്യാനാ നമു- ക്ക് ഒന്ന് അരക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും
ഇൻവെക്ട്ടിലങ്ങനെ കാര്യായിട്ട് അരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ?
ആഹ് ഇല്ല എന്നാലും അത്യാവിശ്യം എടുക്കാമെന്ന് തോന്നുന്നു ആ പിന്നെ ഒന്നും ഇല്ലെങ്കിലും വെട്ടംമെങ്കിലും കിട്ടുവല്ലോ
അത് കിട്ടും വെട്ടം കിട്ടും
അതാ നമ്മളെല്ലാത്തവരൊക്കെ എന്തോ ചെയ്യും അതാ ഈ മഴ വന്ന ഒരു പ്രശ്നവാ ഈ കറണ്ട് പോകുന്നത് ഇപ്പം കെ എസ് ഇ ബിക്കാരേം കുറ്റം പറഞിട്ട് കാര്യയില്ല
ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമ്മളൊരു
അതാ ഇപ്പൊ രാത്രി സമയത്തൊക്കെ മഴ മരം വീണ് ഇഏത് ഇത് ലൈൻ പൊട്ടി കഴിഞ്ഞാ അവര് വന്ന് ശരിയാക്കിത് എടുക്കുമ്പോഴത്തിന് ഒത്തിരി സമയം എടുക്കും പിന്നെ രണ്ടൂന്ന് ദിവസം എന്താ കറണ്ട് ഇല്ലാത്ത അവസ്ഥയക്ക് ഇവിടെ വന്നിട്ടുണ്ട്
ആണോ
അങ്ങനെയൊക്കെ വരുമ്പോഴത്തേും പിന്നെ വെള്ളത്തിനായാലും ബുദ്ധിമുട്ടാവും
ഓക്കെടാ എന്നാൽ ശരി ഞൻ പിന്നെ വിളിക്കാം കേട്ടോ
ആ ഓക്കേ ഓക്കെ ശരി